ഹലോ
എന്താ വർത്താനൊക്കെ
സുഖാണ് സുഖമായി പോണ്ട് കൊഴപ്പൊന്നുംല്ല എവിടപ്പ ഒരു വിവരം ഇല്ല അന്റെ ചായ കുടിച്ചിട്ടൊന്നുംല്ല ചായ കാച്ചീക്ക്ണ് കുട്ടികളൊക്കെ ഉറങ്ങേന്ന് ഓല് ഉറങ്ങി നീച്ചതാണ ഇപ്പ
ഇവിടെ ഭയങ്കര തിരക്കിലാണ് കല്യാണ് പരിപാടിയാണ്
ഏ തന്നെ ആര് താണ് ആര്താണ് ആ തന്നെ ഉം ഞാൻ അറിയില്ലല്ലോ എന്നാല് ന്നിട്ട് എന്തൊക്കെയ ഒരുക്കങ്ങള് ഒക്കെ റെഡ
ഒരുക്കങ്ങളൊക്കെ പെട്ടെന്ന് ഇണ്ടായതാ ഇപ്പൊ കല്യാണം എല്ലാം ശരിയായില്ലല്ലോ അപ്പൊ പിന്നെ പാവപ്പെട്ട കുടുംബത്തിന്ന് അങ്ങനട് അങ്ങനെയ ശരിയാക്കി ഉം അപ്പൊ പരിപാടിയ ഒന്നും വലിയതായിട്ട് ഇണ്ടാക്കണെന്നില്ല. ഉം വീട്ടന്ന് തന്നെ ചെറിയ പരിപാടിയാ
ആാാ പക്ക ഓഡിറ്റോറിയത്തിലും നിക്കാഹ് മാത്രാണോ അല്ലെങ്കിൽ കൂട്ടിക്കൊണ്ടുവരണ്ടോ ആഹ് അങ്ങനല്ലേ ഉം എന്ന്‌ട്ട് എല്ലാരും വന്നിക്കണാ വീട്ടിൽ എല്ലാരും ഉണ്ടാ
ആ വീട്ടില് അതെല്ലാണ്ട്
ഉം എല്ലാ ഒരുക്കങ്ങളും ആയി
ഉം ഡ്രെസ്സ്
ഇപ്പൊ മഴ ആയത കൊണ്ട് പന്തലൊക്കെ പന്തലൊക്കെ നല്ല വാണ്ടി വരും അല്ലെ അടുക്കള
പന്തലൊക്കെ അല്ലെ ഓർത്തു എന്തോരു മഴയാണേ പിന്നെ ചെറിയ പരിപാടിയൊക്കെ ആയൊണ്ട് അങ്ങനെ ഇവിടെ ആക്കിയത് കാരണം ഇപ്പം ആ ആൺകുട്ടികൾക്കൊക്കെയാണ് ഭയങ്കര ചെലവും
ചെലവ് അത് ശെരിയാണ് ആൺകുട്ടികൾക്ക് തന്നെ ചെലവ് പെൺകുട്ടികൾക്ക് കല്ലേ ചിലവ് നമ്മളെല്ലാം ഒക്കാണ് കൊടുക്കുന്നത് പിന്നെവിടെ ചിലവ് മാത്ര ഇവിടുന്ന് ചെല്ലാണോർ
അതന്നെ തുടക്കത്തിലെ പിന്നെ പെണ്ണുങ്ങള് പെണ്ണ് കാണാൻ പോകുമ്പോഴും ഒക്കെ മുഠായി കൊടുക്കലും പിന്നെ കൈച്ചേനായിട്ടും മെഹറായിട്ടും ഫുള്ള് ചെലവാ ഉ പിന്നെ കല്യാണം പറഞ്ഞു എല്ലാരും ഉണ്ട് ഉം മ്മ് ഡ്രസ്സൊക്കെ എടുക്കുമ്പോ എല്ലാവർക്കും എടുത്ത് കൊടുക്കണം എന്നൊക്കെരിതാണ് ഞങ്ങ ഞങ്ങൾക്കൊന്നും ആർക്കും വേണ്ട നീ ഒറ്റക്കെടുത്താ മതിന്ന് പറഞ്ഞ്
ആഹ ഓന്റെ ഓന്റെ ഗീസ പൊളിയൂ ഹിഹാ എല്ലാർക്കും ഓനക്ക് മൂത്തച്ചികൾക്കും പിന്നെ പിന്നെ പെങ്ങമാർ മക്കൾക്കൊക്കെ അടുത്ത് വരുമ്പോ സ്നേഹം ഒരാൾക്ക് അതിന് രണ്ടാറുപ്യ ഏത് പൈത മക്കക്കാണെങ്കിലും ഇപ്പൊ ഒരു പത്ത് വയസ്സും എട്ടു വയസ്സൊക്കെ ഉള്ള കുട്ടിയാണെങ്കിൽ ഓർക്കുള്ള ഒരു പാന്റും ഒരു ഷർട്ടും
ശെരിയാന്നേ ഈ പെൺകുട്ടികൾക്കെ നല്ല ഡ്രസ്സിന്റെ നല്ല പൈസയാനേ
പെൺകുട്ടികൾക്കും നല്ല പൈസ ഉണ്ട് ഉം ഉം നല്ല പൈസാണ് പറയും വേണ്ട അത് വേറെ ഡ്രെസ്സിനെക്കായും വേറെ വില അതിന
ഉ ഞാൻ അങ്ങനെ മേ മേക്കപ്പിന്റെ ഐറ്റംസ് ഒന്നും വാങ്ങല്ലേ കഴിഞ്ഞ പെരുന്നാൾക്ക് വാങ്ങിട്ട് ആദ്യായിട്ട് വാങ്ങാ അയിന്നനെ എത്രങ്ങാണ്ടാല്ലേ ഞമ്മളന്നെ അവ ഹസ്ബൻഡ തന്നെ ചടച്ച് ഹസ്ബൻഡ തന്നെ അന്തം വിട്ടുപോയി കാരണം ഇത്രയും വർഷം കല്യാണമായിട്ട് ഞാൻ അങ്ങനത്തെ ഐറ്റംസ് വാങ്ങല്ലേ നമ്മ കല്ല്യാണത്തിനായിട്ട് വാങ്ങുമ്പോ ഇ ഇനിപ്പോ എല്ലാരും ആഹാ ഇനിപ്പോ ഞാനായിട്ട് കൊറവ് വരു ത്തണ്ടാലിട്ട് അല്ലെങ്കിലൊക്കെ മേക്കപ്പ് ഇടാെങ്കിൽ ആരെെങ്കിലൊക്ക വാങ്ങെ പേരൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമോ അങ്ങനെ
നമ്മളൊ ഒരുഐലീനർ ഏറി വന്ന ഒരു എയെലെണർ ഒരു ക്രീമോ ഒരു പൗഡറ ഒക്കെ എല്ല ഇട്ടും ഉള്ളു അപ്പം അയിനിപ്പൊ ഇപ്പ ആ അതന്നെ ആ അതിലപ്പുറം ഉണ്ട് നമ്മളൊന്നും ഇപ്പ കുട്ടികൾക്ക് അർതി പുതിനനക്കായവലിയ നെറ്റിക്കൂറിയാണ് മൂത്തച്ചി തേറ്റിക്കറി പുതിന പുതിയേണ് പണ്ടൊക്കെ പുതി ഇണാണല്ലാം നെറ്റിക്കുറി എടുപ്പ് അതല്ലല്ലോ ഇപ്പ നമ്മ ഓരക്കായ വല്യ നെറ്റിക്കുറി പേരെയുല്ലൊരു ഇടും പിന്നെ എല്ല ആർക്കും ഡ്രസ്സൊക്കെ എടുത്താ ഉമ്മാക്കും ഉപ്പാക്കും
ഉ എല്ലാർക്കും
ന നാളെ എന്നിട്ട് എന്താണ് ഫുഡ് എന്താണ്
ഫുഡ് മന്തി മന്തിയും ബിരിയാണിയ രണ്ടായിട്ടം ചോറും ഉണ്ട് ഉ
ഓ നിക്കാഹിനി ഓര് ഇങ്ങണ്ട് വേരാണോ ഇവിടുന്നാ പൂവാണ ആ ആ പിന്നങ്ങളും മാറ്റിക്കാനാണ്ട് പൂവല്
ആ അങ്ങന അങ്ങനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാ അങ്ങട്ട് കൊണ്ടൊവും അങ്ങനെയ
എന്നിട്ട് പിന്നങ്ങട്ട് കൊണ്ട്ര്ല്ല നാളൊന്നു
ഉം ഇപ്പ എങ്ങനെയ ഒന്ന് രണ്ട് പറ്ഞ്ഞിട്ട് എത്രയൊ കല്യാണ
അയിന് ആണ്ങ്ങള് പെഴയാണങ്കി ഇപ്പ കല്യാണ പെരവം പെണ്ങ്ങളപോലെയാണ്
അപ്പ ഇനി ഇനി വല്യ ആ ഇനി കല്യാണ ആയ്ട്ട് ഇനി വല്യ പെരിപാടി ഒന്നും ഉണ്ടാക്കൂലേക്കാര് ഞ അങ്ങെ കൂട്ടി കൊണ്ടരല്
അങ്ങന് തന്നാവ അത്പ്പോ ഇനിയ്പ്പോ നാളത്തെ കൈഞ്ഞ ഒരു ഇങ്ങട്ട് വര്ണെ പോണ് കൊണ്ട് ണ്ടൂണ് വണ്ടർലഒക്കെഇണ്ടാവും പിന്നിപ്പോ എന്ത് കൂട്ടിക്കൊണ്ട്രല്ല് പണ്ടത്തെയനെ ആയ്ന്ന് രെസം ഓരിങ്ങനെ വരും പിന്നെ ആൾക്കാർക്ക് ചോറു കൊടു
പണ്ടൊക്കെ അങ്ങനെയാര്നീ വെല്യ പ പറ്ച്ചിലേനെ ഇക്കാഹ് കൈഞ്ഞാലു പോമ്പോ വന്നോന്നൊക്ക പറ്ഞ്ഞിട്ട് വിങ്കരെ പർചിലെ ഇപ്പാ വിഷയൊന്നില്ല ഇപ്പ പിറ്റേന്ന് പോവും
പിറ്റേന്ന് തന്നെ പോയി പിറ്റേന്ന് പിന്നെ ഒരു ടൂറുയ്റ്റന്ന് ആ ഒരാഴ്ച വരെ നിന്നിട്ടും ഒരാഴ്ച നിന്നൊക്കെ കൈഞ്ഞ് വന്ന് പിന്നെ യെക്കൻ പോണെങ്കി പോയി വന്ന ഒക്കെ കൈഞ്ഞിട്ട് വരു എല്ലാ കൈഞ്ഞിട്ട് പിന്നെ ഒരു വെന്യൊരു വല്യോരു കല്യാണ ഓഡിറ്റോറിയത്തി ഇപ്പ എന്തപ്പ ഈ കാര്യ ആൾക്കാർക്ക് നാട്ടേറ്ക്ക് കൊറേ തിന്നാ കൊടട്ത്തു കൈഞ്ഞ കർട്ടല്ലത് ആ പാ പെട്ട കുട്ടിയളെ കെട്ടിക്കണെക് ആയ്ട്ട് കൊട്ക്ക അങ്ങനെന്തേ ഇയ്നോക്കെ നല്ലയ്യെയാണെ പിന്നേം വേണ്ടല്ല ഇതിങ്ങെ മ് തിന്നോറ്ക്ക് എന്നിട്ട് പല്ലി കുത്തും ചെയ്യും കുറ്റപ്പറ്യും ചെയ്യും അ കല്യാണ്ത്തിന്റെ ചോറ്ണ്ലൊക്കെ ഒണ ഇല്ല്യ അത് കൊണവില്ല്യ ഇത് കൊണവില്ല്യ അ കല്യാണം പറഞ്ഞത് എന്തെങ്കിലു ഒര് ആ അപ്പിനെ നമ്മള് ആ അയ്നെന്തെങ്കിലു ഒരു ചെറിയ മിസ്റ്റേക്കോ കൊറവോ അല്ലെങ്കില് ഉം
ആയ്ട്ട് ഓള്ക് അങ്ങന്ത്തെ അതന്നെ ഓള്ക്ക് ഉപ്പ്ല്ല മൊളകില്ലന്ന് പരാതിയില്ലല്ലോ ഭക്ഷണം കിട്ടാത്തോൽക്കെ
ആ അതന്നെ അപ്പ ആ ആ ഒരു പരാതി ഇതുക്കെ കേക്കാബേണ്ടിട്ട് എന്തിനാണ്
ഇപ്പക്കോരോ കാട്ടിക്കൂട്ടല് കാണുമ്പ പല ഐറ്റം സാധനങ്ങള്
ഉം തിന്നാനെന്തൊക്കെ തിന്നാനനെന്തെല്ലാം ആയ് റ്റാണ് ഓ നമ്മളൊക്കെ കല്യാണന് ആകെ ഒരു ബിരിയാണി ഒര് ഒരച്ചാറും ഒരു കച്ചമ്പറും അമതിയല്ലോ അറിയഒള്ളൂ അന്നത്തെ അന്നത്തെ രെസൊണ്ട് ഉം ഇപ്പ ആ പെണ്ണിന്റെപ്പം പോയാലു ച്ചും പൊറാട്ടം വേറൊള്ളതും മറ്റേതും മറ്ച്ചതൊക്കെ ആയിട്ട് ഇങ്ങന്ത്തെ ഒരു പരിപാടിക്കാ പോയ്ട്ട് മോളെ രാവിലെ പരിപാടിക്കൊക്ക ആവോലി ആവോലിക്കാ രി ആവോലി പൊര്ച്ചത് പിന്നെ പിന്നെ രണ്ടുംകാല് റോസ്റ്റ് ബീഫ് വര്റ്റിത് പല പല പല പല പലേ പറ്റിയ സധന്ങ്ള് ശെ കാ നമ്മളൊന്നു കാണാത്ത സാനങ്ങള് നമ്മക്കൊന്നു അത് തിന്നാത്ത കാര്ണും നമുക്ക് തിന്നാന് തോന്നുന്നു ഇല്ല നമക്കയന്റിത് ഒരുചിയൊന്നുണ്ട് ആ തിന്നാ പറ്റൂല നമ്മക്കയ്ന്റെ രുചിയൊന്നും പറ്റാഞ്ഞിട്ടേ ആ സാധന്നെ അതന്നെ കറക്റ്റാണ് ഇന്റെ അബിപ്രായം നമുക് ക്ക സാദാ ചോറും ചാറും ചോറു കൈചാലെ ഇക്കൊകെ വെസ്സുള്ളു
അ സുഖാ അങ്ങനെ ഞാ എവ്ടെ പോയാലും അങ്ങനെ സാമ്പാറും ചോറും ആ സെക്ഷനിലാണ് പോവു
എവ്ടെ പോയാലും സാമ്പാറും ചോറും കയ്ക്കും എവ്ടെ പോയാലു അങ്ങ്
അയ്ന്റെ രെസം വേറെവ്ടേം കിട്ടൂല
ഉം ഇബ്ടെ പിന്നിപ്പോ ബിരിയാണി ഒക്കെവെചാ ഞാനപ്പ എന്തിനെങ്കിലൊക്കെവെച്ചാല് ഞന്താ പണിചെയ്തന്നറിയ ഒരു പ്ലേറ്റ് ചോ കൊട്ക്കും ഇപ്പോ എന്നോട് എക്ക് വെറുംചോണങ്കി വെണ് ഞാന്ട്ടിക്ക് ചക്കല പത്രം ചോറ് പോലോ ള്ളല്ലേ ഏ ഏ ബിരിയാണീന്നല്ല അത് ഓ രാധാ ചോറ് തളപ്പിച്ചൂറ്റണം
അതന്നെ പണ്ടൊക്കെ കല്യാണത്തിന്ന് എവടന്നേലും കൊണ്ടന്നാല് ചോറ് റ് കൊണ്ടന്നാ പിറ്റേന്നും ചൂടാക്കി അങ്ങനെ
അങ്ങനെ തിന്നും ശരിയന്നെയാണ് ഇപ്പ ആ ചൂടാക്കി തിന്നണ പരിപാട്യന്നെ ഇല്ല അത് ഇപ്പൊ കല്യാണപ്പെരേന്ന് കൊടുന്നാ വാങ്ങി വെക്കും അത് വണ്ട്യേനൊക്കെ ഇറച്ചി ഇതൊക്കെ തിന്നിട്ട് ബാക്കി പിറ്റേന്ന് പൂച്ചക്കും നായക്കൊക്കെ കോഴിക്കൊക്കെ കൂടെണ് വെറുതെ നാശാക്കാൻ
ഉം
ഉം അങ്ങനൊക്കെ തന്നെ എല്ലോർത്തും മോളെ നാളെ മഴണ്ടെങ്കില്ലേ നല്ല രസോണ്ടാവും
ഉം അതന്നെ പങ്ങക്ക കുക്കള ടെൻഷന് ഡ്രസ്സൊക്കെ ദാ പറഞ്ഞിട്ട് പാർട്ടി വെയറൊക്കെ വാങ്ങീട്ടൊക്കെ ചളിപിളി നട്ടേക്ക ഡ്രസ്സ് കോഡ് ആക്കാന്ന് വിചാരിച്ചീനി പിന്നെ ഡ്രസ്സ് കോഡ് ആയാല് നമ്മക്ക് ഒരു ഫംഗ്ഷന് പിന്നെ ഇടാനൊരു
ആ ഞങ്ങള് ഇന്റെ ഏടത്തീന്റോടെ കല്യാണം ഇണ്ടായിനിട്ടാ ഞങ്ങള് എല്ലാരും സാരി എല്ലാരും സാരി ആയിരുന്ന് അവിടെ ഓളെ നാത്തൂമാര് എല്ലാരും ഒരുപോലത്തത് ഓൾക്കും ആ മോൾക്കും ഏതാ ഡ്രസ്സ് മോള് പോയിട്ട് വാങ്ങിയതന്നെ മോൾ ക്കുള്ള ഡ്രസ്സ് ചെക്കനെ വീട്ടേര് ഇന്ന കടേന്ന് പറഞ്ഞിട്ട് അപ്പ ആ എന്നിട്ട് ഓള് എന്ത് പണിഎയ്തു ഓ ഉമ്മാക്കും ഓളതേ പോലത്തെ കളറാ ഉപ്പാക്ക് ഉപ്പാക്ക് വെള്ള ഷർട്ടും വെള്ള തുണിയും ഇന്റെ ഏടത്തിക്ക് മാത്രം വ്യത്യാസം നാത്ത നാത്തൂൻമാരൊക്കെ മറൂണ് നാത്തൂൻമാരെടെ മക്കൾക്കും മറൂണ് ഉം പിന്നെ അവരോട ഞാന് ഇൻ്റെ കുട്ട്യാൾക്കും ഇന്റെ അനിയത്തിയും അമാര് എല്ലാ ആൺകുട്ടികൾക്കും കൂടെ ഞങ്ങള് ആകെ ഒരു കടയില് കൊടുത്ത് ഓർഡർ കൊടുത്ത് ഒരുപോലത്തെ ഷർട്ട്
ഉം ഒരു സംഖ്യ ആയിണ്ടാവൂലേ
പറ ആ ഒരു ഷർട്ടിനന്നെ ഇണ്ട് മോളെ എന്ത് വാലെയ്
ഉം അതന്നെ
ഉം പിന്നെ സാരി ചിറ്റിയും പിന്നെ തലേന്നക്കൊക്കെ എല്ലാരും ത്രീ പീസായിന്ന്
പിന്നെ ഡ്രസ്സ്കോഡായ എന്താ അറിയോ നമ്മള് വാങ്ങുമ്പോ തന്നെ നല്ലായിട്ട് വിലയുണ്ടാവും പിന്നെ അടിക്കൂലി എത്ര
കോഡല്ല അന്ന് ഉം സാരി പിന്നെ എല്ലാരും എല്ലാർക്കും പല പല കളറ് ഞങ്ങള് അനുജത്ത്യാളൊക്കെ ഒരേപോലത്തെ പല പല കളറ് നാ നാത്തൂമാരും ഒക്കെ അവിടെ പിന്നെ ഓളെ നാ നാത്തൂമാരൊക്കെ ഒരേപോലത്തെ ഓരൊക്കെ പിന്നെ എല്ലാരും അടിക്കണ ആൾക്കാരാടോ എല്ലാ നാത്തൂമാരും മൂന്നാളും അടിക്കും അവരെ മക്കൾക്കൊക്കെ അവരാരന്നെ അടിച്ചേ നല്ല രസം
അപ്പൊ പിന്നെ സുഖാണ് എന്നാ പിന്നെ നമ്മക്ക് അവനാന് മോഡലിനൊക്കെ അടിച്ച ഇതെന്താറിയാ നമ്മള് മോഡലിനനുസരിച്ച് പൈസെ ആണ്
ഉം പല ഐറ്റത്തിലൊ അടിച്ചാൽ പറ്റ് വേറെന്തൊക്കെ? ചായൊക്ക കുടിച്ചാ? ചായൊക്ക കുടിച്ചാ? ചായൊക്ക കുടിച്ചാ? ഉള്ളി തൊലിക്കാനും മൊളക് തൊലിച്ചാനും ഒന്നും ഇല്ലല്ലോ അയിര് നേരം ആക്കാനും
ഇല്ല അതൊക്കെ തൊലിച്ച് ഇപ്പ മിഷീനിലാണല്ലോ തൊലിച്ച് കൊണ്ട് വരല്
ആഹ് അതൊക്ക കല്യാണത്തിന്റെ എന്ത് പരിപാടി തലേന്ന്ണ്ട് പരിപാടി നാളെ കൈയിണ്ടെങ്കി ഇന്ന് ആൾക്കാ അയൽവാസ്യാളൊക്ക
അങ്ങനെ അങ്ങട് കൊടുത്താല് അങ്ങനെ കിലോ കണക്കിന് അങ്ങന തൊലിച്ച് കൊ
തൊലിച്ചു അങ്ങട് ആദ്യൊക്കെ വെളുത്തുള്ളി തൊലിക്കാൻ ആൾക്കാര് ഇങ്ങനെ വിന്നിരിക്ക ഇപ്പ നമ്മളോടൊപ്പം നാളെ ഒരു പരിപാ ഒരു പതിനാല് ഇണ്ടെങ്കിൽ പോലും അൽവാസികളൊക്കെ വ തൊലിക്കും നാളെ തലേങ്ങക്ക് നാളെക്ക്ള്ള പുളിങ്കറി വെച്ചു വെക്കും ല്ലേ
എന്നാ എന്നാ പിന്നെ വിളിക്കാട്ടോ ഞാൻ പിന്നെ ശരി പിന്നെ വിളിക്കാ
ആഹ് ആയിക്കോട്ടെ അയിക്കോട്ടെ